ആഹ് അനക്ക കേക്കണില്ലേ.
ആഹ് കേൾക്കണ്ട് എന്തെടുക്കായിരുന്നു.
ഒന്നുല്ല ഇവിടെ കെടക്കായിരുന്നു.
അതെല്ലെ. ഇപ്പൊ മക്കളൊക്കെ പോയോണ്ട് ഫ്രീ ആയിരിക്കുല്ലോ.
അതെ, അതെ മക്കളൊക്കെ പോയി.
ആഹ് ഇജ് ഏ ആ ഫുഡൊക്കെ ആയി നീ നല്ല ഇന്നാള് എന്തോ ഓൺലൈനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ.
ഞാനോ.
ആഹ് ഇപ്പട്ത്ത് എന്താ ഓട്റേയ്തിര്ന്നേ നീ ഏന്നാള് എന്നോടെന്തോ.
ഞാ മക്കൾക്ക്. ചെറിയ മോക്ക് ഡ്രസ്സോഡ്രീയ്തിട്ടുണ്ടാർന്നു അല്ലാതെ ഇപ്പ ഒന്നുല്ല.
ആഹ് ആ ഡ്രസ്സ് എങ്ങനെണ്ടാര്ന്നു ക്വാളിറ്റി?
കൊഴപ്പല്ല ഞാൻ അംഗനവാടീക്ക് പോവുമ്പ ഇടാൻ വേണ്ടീട്ടേ ട്രൗസറും ടോപ്പും അങ്ങനെ വരോല്ലൊ. അങ്ങനെ നോക്കി ഓഡ്രീതത മൂന്നെണ്ണല്ല ഒര് സെറ്റ്. അതിന്. ഇപ്പ എത്രായത് ഇരുന്നൂറ്റി സംതിങ്ങൊ? നൂറ്റി സംതിങ്ങൊ അങ്ങനെത്രോ ആയ. ട്ടൊള്ളു പിന്ന വേറ രണ്ടൊരുടു പ്പും ഓഡ്രീത്റ്റ്ണ്ടായ്രുന്നു അതിനും ചെറിയ റെയ്റ്റെ ആയിട്ടുള്ളു.
അതെലേ അതെങ്ങനെ ക്വാളിറ്റി ഏത് ആപ്പിൽ നിന്നാ ഓ ഓഡർ ചീതത്
ആഹ് നമ്മളൊക്കെ ഓഡ്രീയ്യാറില്ലെ അത് ന്നന്നേണ് ചെയ്തത്
ആഹ് അതെലേ അത് എന്ത പറയ ഞാൻ പറയായിരുന്നെ നമുക്കിപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് ഇള്ളതോണ്ട് ഭയങ്കര സുഖാണ് സാധനങ്ങള് വാങ്ങിക്കാനൊക്കെ
അതെ അതെ പിന്നി അത്പോലെ തന്നെ പൈസക്കും നല്ല മാറ്റം വര്ന്ന്ണ്ട് ഓൺലൈനാവും ഓഫ് ലൈനും തമ്മില്
അതെ അതിപ്പൊ ഗൂഗിൾ പെ ചെയ്യാണെങ്കി ഒന്നും കൂടെ നമ്ക് ഏഹ് ആഹ് ഡിസ്കൗണ്ടാണ് പിന്നേ ഞാനിപ്പോ മോ മക്കൾക്ക് രണ്ട് പേർക്കും കിറ്റ് കോംമ്പൊ ഓഫറിയിട്ട് വാങ്ങീട്ട് ഓഡ്ര് ചെയ്തിട്ട്ണ്ട് വന്നിട്ടില്ല
എന്താണ് ഈ ഫുഡ്ഡ് കൊണ്ടാവാ വേണ്ടി ല്ല കിറ്റാണൊ ആഹ് ആഹ് ആഹ്
വാ
അതവര് കൊണ്ടുപോവൊ അങ്ങനെ കയ്യി പിടിച്ച് കൊണ്ടുപോവൊ
അത് ഞാ ഞാനത് ഏഹ് കയ്യി പിടിക്കാനല്ല ഞാനത് ബാഗിലിടാം എന്ന്ള്ള ആഹ് ഒര് പർപ്പസിലാണ്
ആഹ് ഓഹ്
കാര്ണം അല്ലെങ്കി എന്തായാലും ഞാന് ഒര് അം നമ്മള് ഒരു ലഞ്ച് ബോക്സ് നമ്മളൊരു കവറ്ല്ട്ടാണല്ലൊ കൊട് ത്തയക്ക ബാഗിലിടുമ്പൊ ആഹ് അപ്പൊ ഞാൻ വിജാരിച്ചു കിറ്റായ നമ്മളെന്നു ഇങ്ങനെ അതിനൊര് കവറ് തേടി നടക്കണ്ടല്ലൊ
അങ്ങന്ണ്ട് പക്ഷെ ബാഗിലല്ലാതെ തന്നെ ഞങ്ങൾതൊക്കെ ഇവിട്ന്ന് രാവിലെ മദ്രസ്ക്ക് പോവും പിന്നെ തിരിച്ച് വ ന്നേരെ വരൊള്ളു അപ്പൊ ഓല ഫർദ മദ്രസേലെ ബുക്ക് അതൊക്കെ അതില്ണ്ടാവും അതോണ്ടായ്ര്ക്കും ബാഗ് ഫുള്ളാണ് അല്ലാതെ തന്നെ
അതേല്ലെ. ആഹ് ഇത് എന്തായാലും കിറ്റ് ഏഹ് കിറ്റ് ഏഹ് അത്യാവശ്യം നല്ല വലിപ്പൊണ്ട് കാണ് നമുക്ക് ഫോട്ടോയില് കാണുമ്പഴും പിന്ന അതിൻ്റെ സൈസൊക്കെ അതില് കൊട് ത്ത്ണ്ടല്ലൊ നമുക്കത് ആഹ് അപ്പോ അത് ആഹ് രണ്ട് കമ്പാർട്ട്മെൻസൊക്കായിട്ട് നല്ല കിറ്റാണ് ഏ അഫോർട്ടബ്ളാണ് ആഹ് ഇര്ന്നൂറ്റി ഇരുന്നൂറ്റി അയ്മ്പത് രൂബേറ്റെ ഉള്ളു രണ്ട് രണ്ട് രണ്ടെൺ രണ്ടെണ്ണമുണ്ട്
രണ്ടെണ്ണത്തിനൊ
ആഹ്
ഓഹ് അഫോട്ടബ്ളന്നേണ്ലെ
ആഹ് നമ്മള് കടയില് ചോദിച്ചപ്പൊ നല്ലാ കൊറ്ച്ചും കൂട റെയ്റ്റ്ണ്ടായ്ര്ന്നു ഒരെണ്ണത്തിനന്നെ
ആ ആഹ് അയ് എതായാലും അത് വന്ന്ട്ട് അതിന്റെ ഇതൊന്ന് പറയൊണ്ടു
ആഹ് ഞാൻ വ തീർ തീർച്ചയായും പറയാം എന്താ കാര്ണം ഇൻ ക്ക് മക്കള്ങ്ങനെ പറയ്ന്ന്ണ്ട് അത് വേറെയാക്കി ബാഗ് ബാഗ് കൂടാതെ ബാഗിന്റെ ഒപ്പല്ലാതെ അത് ഒറ്റക്ക്ങ്ങനെ തനിയെ പിടിച്ച് പോയാലെ ഇവരത് മറന്ന് വച്ച്പോരും
അതെ അതാഞാൻചോയ്ച്ചത് കാരണഅവർക്കത് അത്ര ഓർമ്മണ്ടാവുലല്ലോ ചെറിയകുട്ടികളല്ലേ
ആഹ്‌ അവര്പെട്ടെന്ന് വണ്ടിവരുന്നാല് സ്കൂള് വിട്മ്പോതന്നെഒരു ഒരു അവരുടെ ഹേർ ആഓട്ടപ്പാച്ചിലാണ് അപ്പോ ഞാൻവിയാര്ച്ചു ആകിറ്റ് അവിടെവെച്ച്പോരും അപ്പൊപിന്നെ അതിനേക്കാളുംനല്ലത് ആ കിറ്റ്അതില്യന്നെ ആഹ്‌ ഉൾക്കൊള്ളിച്ചൊണ്ട് അവർക്ക് അങ്ങനെ ഉപയോഗിക്കാലോന്ന് വിചാരിച്ചിട്ടാണ്
ആഹ്‌ ആഹ് അതാണ് ഒന്നുംടെ നല്ലത് ബാഗിൽതന്നെ ഇട്ടൊടുക്കുകയാണെങ്കിലെയ് ന്ന പിന്നെവല്ലാതെ മറ്റെത്അവര് എവിടെയുംവെച്ച മറന്നു പോവാനൊക്കെ അപ്പം നമ്മള് വാട്ടർബോട്ടില്തൊക്കെ കൊടുത്തേക്കുമ്പോംതന്നെ വീട്ട്ല് തിരിച്ച്ത്തെല് കൊറവാണല്ലോ അധികം മറന്ന് വെക്കലല്ലേ
അതെഅതെ ഇപ്പോ ഒന്നാ ഇപ്പോ അടുത്ത് മോന് മോന്റെ ടിഫിൻബോക്സിലൊരു കമ്പാർട്ട്മെൻസ്സ്ള്ളങ്ങനെ ഒരു ടിഫിൻബോക്സാ അപ്പതില് ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒരു അടപ്പുള്ള ഒരു മൂ ടിയുള്ള ഒരുപാത്രവുംകൂടിഉണ്ട് അപ്പൊ ഞാനതില് കട്ട്ഫ്രൂട്ട്സ്സൊക്കെ ഇട്ട്കൊടുക്കാറ്ണ്ട് എന്താ അതാവുമ്പോ അടച്ചിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവക്കത് കഴിക്കാലോന്ന് വിയാരിചിട്ട് അപ്പൊ അവനത് പൊറ്ത്ത്ന്നാണ് ഫുഡ് കഴി ച്ചന്ന് പറഞ്ഞു ആ അവനത് മറന്ന് വെച്ച്പോന്നു, പിറ്റേന്ന് പോയപ്പോ അതവിടെ ഇല്ല മക്കളല്ലേ തട്ടിക്കളിച്ചിട്ടൊക്കെ അങ്ങനെ കളഞ്ഞിട്ടുണ്ടാവും
അഹ് അഹ് പിന്നെ കിട്ടിയിട്ടുണ്ടാവില്ലല്ലെ
പിന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ അതില് കൊള്ളുന്നൊരു പാത്രം വേറെ ഇല്ല. അപ്പൊമ്മള് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമ്പോ നമ്മള്പ്പ കറികളും ചൊ ചോറൊക്കൊവുമ്പോ ജസ്റ്റ് ഇങ്ങനെ നീങ്ങിയാത്തന്നെ അതിൻ്റെ ചാറോ അല്ലെങ്കി എന്തെങ്കിലൊക്കെങ്ങ്ട്ട് നീങ്ങി ഈ ഫ്രൂട്ട്സ്സ്ക്കാവൊല്ലോ അപ്പോപിന്നെ ഞാന് വേറെപാത്രത്തിലെര്ന്നു ഇന്ന് കൊട് ഹെ അട ച്ച് വെച്ച്ര്ന്നെ. അവൾ അവന്റെത് വേറെ ഒരു അഡീഷ്ണ്ലായിറ്റ് ഒരുപാത്രം ത്തിൽ ത്തിൽ ആപ്പ്‌ ആപ്പിൾട്ട് വെച്ചിര്ന്നു
ആഹ്
പക്ഷെ അവന് എടുത്ത് കൊട്ക്കാൻ മറന്ന് പോയി
അതെ അപ്പൊ എങ്ങനെ നമ്മള് ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ടു പോവുമ്പോ അത് ബാക്കിള്ള കുട്ടികളൊന്നുംപ്പ അങ്ങനെ കൊണ്ട് വര്ലല്ലോ നമ്മള്പ്പോ
ആഹ്‌ അത്
ആഹ്‌ ഏഹ്‌ ആഹ്‌ ആഹ്‌ എന്തറ്ഞ്ഞെ?
ആഹ്‌ അത് ശരിയാണ് പഷെ കൂ അവൾ ആ അപ്പൊ മോളാണ് പറയല് അത് ആദ്യം ഒന്നും ഞാൻ കൊട് ത്തെയക്കാറില്ല പക്ഷെ ഇവര് ഫുഡ്ഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ പറയുത് മ മറ്റുള്ളമക്കൾക്ക് കാണിച്ച് കൊടുക്കാതെ കഴിക്കണം ഞാരണ്ട് പീസൊക്കെ വെ ക്കത്തൊള്ളൂ. കാര്ണന്താച്ചാൽ ഒന്നും കഴി ക്കാതിരിക്കുമ്പോ നമുക്കൊരു വെഷമാണല്ലോ മ ക്കളൊന്നുംകഴിക്കാതെ വരുമ്പോ, അപ്പോ അത് കൊണ്ട് ആഹ്‌ ആഹ് മോൾടെ ക്ലാസ്സിലെ ഏകദേശം കുട്ടികളൊക്കെ കൊണ്ടുവരാറ്ണ്ട് സ്നാക്സോ അല്ലെങ്കി ഫ്രൂട്ട്സ്സ് അല്ലെങ്കി സ്നാക്സ് കൊണ്ട് വരാറ്ണ്ട് മിച്ചറ് അങ്ങനെ എന്തെങ്കിലുക്കായിറ്റ് കൊണ്ടുവരാ
വരാറുണ്ട് ഉം
എന്താ പറയാ മോന്റെ ക്ലാസ്സിലെ അവസ്ഥ ഇൻക്കറീല്ല മോനൊന്നും കൂടെ ചെറുതാണ്, അപ്പൊ അവന്റെ കൂടെള്ള കുട്ടികള് ചെറുതായിരിക്കുവല്ലോ
ഉം ഉം ആഹ് അതെ ചെറിയകുട്ടിയാളാവുമ്പോ
പ്പൊ എനിക്കത് വെഷമോണ്ട് പക്ഷെ ഇവനൊന്നും കഴിക്കത്തില്ല, ഏതായാലും ഇന്നത് കൊണ്ട് പോയിട്ടില്ല
ആഹ് ആഹ്
അവന് അവന് പ്രത്യേകിച്ച് ഒരു ഫുഡും അങ്ങനെ പറ്റുന്നില്ല റേഞ്ചിന് എന്തോ ഇഷ്യൂ ഉണ്ട് ഭയങ്കര എ ആഹ് ഫുഡ് കയ്ക്കാൻ മടിയാണ്. എന്താ അവിടെ ഭയങ്കര സൗണ്ട് ഫുഡ് കയ്ക്കാൻ വരുവായിരുന്നോ, പോവായിരുന്നോ ഹലോ ഹലോ കേൾക്കില്ലല്ലോ
ഇങ്ങട്ട് എടുക്ക് ആഹ് ആഹ് കേക്കും
ങ്കൽ ഫുഡ് അയിക്കാൻ
വാടി പോയി അങ്ങനെ വാടി പോയി. ഹലോ കേക്കുന്നില്ല കേക്കുന്നില്ലേ അവിടെ താത്തയും കുട്ട്യേളും വന്നിട്ടുണ്ട്. അപ ഇവിട്ത്തെ സൗണ്ട് കേക്കുന്നുണ്ടാവുലേ.
ആ ഏത് താത്ത വീട്ടിലെ ഹസ്ബൻഡറിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയോ
ആഹ് ആഹ് അതെ
അതെല്ലേ
ഉം
ആഹ് ഫുഡ് കഴിച്ചോ
ഇല്ല ഫുഡ് കഴിക്കാൻ ആവുന്നെ ലൊള്ളൂ. ഫുഡ് കഴിച്ചിട്ടില്ല. നിന്റെ ഫുഡൊക്കെ ആയോ എന്താണ് സ്പെഷ്യൽ ആയിട്ട്ല്ലത്. റേയ്ഞ്ച്ല്ലേ ഹലോ എന്താണ് ആ ന്ന് എന്താണ് സ്പെഷ്യൽ അനക്ക്.
ഇനി ബീ ഫൈൽ ഓ
എന്ത പറ്ഞ്ഞ്
ഇൻക്ക് ബീഫാണ്. ഇ നി ബീഫ് പറയാനില്ലാറ്യ. ആഹ് കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ ചില്ലി ആക്കലാ ഇപ്പൊ. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നൊക്കെ ചില്ലി ആക്കിയ അതാകുമ്പോ മക്കൾക്ക് ഭയങ്കര ഇഷ്ട. ആഹ് കഴിഞ്ഞു കഴിഞ്ഞു. ഇന്നതോട് കൂടി ഈ ഒരു ഇനിയിപ്പ രാത്രിയക്ക് ഉണ്ടോന്ന്റിയില്ല. മക്കൾക്ക് കൊറ്ച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രിക്കക്ക്.
ആഹ് ആഹ് ശെരി ആഹ് ആഹ്
അതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടാണൊല്ലോ എല്ലാർക്കും.
ആഹ് അതെ അതെ
ആഹ് ഇവിടെ ആള് അതൊറ്റക്ക് ഇങ്ങനെ കഴിക്കും.
ആഹ് വേറെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കീന്യോ.
വേറെ എന്ത് ബീഫോണ്ടോ.
ബീഫ് ണ്ട് ആഹ്
ഇല്ല ബിരിയാണി ഇണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എന്റെ ബിരിയാണിയെ ഓർത്തിട്ട്ഞാനങ്ങ്. ശ്രമം ഉപേക്ഷിച്ചു ഉം ഉം. ഓ താങ്ക് യു. ഞാൻ മന്തി ഉണ്ടാക്കണംന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഇതുവരെ. ബീഫ് കൊണ്ട് മന്തി ഉണ്ടാക്കിയിട്ടില്ല അതിനെ മറ്റ് ബീഫിൻ്റെ സ്ട്രോ മാഗി ക്യൂബ് പോലെ നമക്ക് ബീഫിൻ്റെതും കിട്ടൊഎന്നൊക്കെ. ആ നമുക്കറിയാം ഞാൻ ഇതുവരെ അത് ഇണ്ടാക്കാത്തോണ്ട് അത് വാങ്ങിയിട്ടൊന്നുല്ല.
അത് ശെരി അഹ് ആഹ്. ഞാന് ബീഫിന്റെ മന്തി ഞാനു ഉണ്ടാക്കിട്ടില്ല. കബ്സ ഉണ്ടാക്ക്യോക്കീട്ടുണ്ട്. മന്തി ഉണ്ടാക്ക്യോക്കിട്ടില്ല.
ആരാണ് അവിടെ ആ ചെറിയ മോളെ മോളയാണൊ ചക്കരന്നൊക്കെ വിളിക്കുന്നത്.
ആഹ് അത് ചെറിയൊരു കുഞ്ഞുണ്ട്. ഉം
ആഹ് ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പ നമുക്ക് ഭയങ്കര ഇഷ്ട അതിനെ കരയിപ്പിച്ചല്ലേ.
ഇല്ല അത് നിന്റെ സൗണ്ട് കേട്ടിട്ടാ തോന്ന്ന്ന് ഒന്നു പേടിച്ചു.
പല്ലി കൊക്കുന്ന സൗണ്ട് കേട്ടപ്പെളെ മനസ്സിലായേ.
അല്ല നിന്റെ സൗണ്ട് ഞാനേ അത് സൗണ്ട് പൊറ്ത്തേക്ക് കേക്ക്ന്ന്ണ്ടായിന്നു.
ഉം എന്റെ മൻ ടേടന്റെ പോലെയുള്ള സൗണ്ടാ. അതെന്തായാലും കേട്ടിട്ട് കുട്ടി പേടിക്കത്തില്ല.
ആഹ് മാന് ന്റെത് ഇങ്ങൻത്തെ സൗണ്ടന്നെ ആയിരിക്കും.
ഉം അതെ അതെ പിന്നെ എന്തായാലും. എന്താ പറയ ഫുഡ് കഴിക്കാനൊക്കെ ആയല്ലോ അല്ലേ?
ഉം ഏകദേശം ആയിട്ട് ഉണ്ട് ഇനിയിപ്പോ ഇക്ക വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ ക്ക വരട്ട് ഇങ്ങനെ വെ ഈ രണ്ട് ക്യാന്
അതെല്ലെ ഇക്ക വന്നിട്ട് ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത് അല്ലേ
അതെ അതെ ഞങ്ങള് അങ്ങനെയാണ് ഉച്ചക്ക് മാത്രം രാത്രി പിന്നെ ഞാൻ ഫസ്റ്റ് കഴിക്കും പിന്നെ ആൾ വരുമ്പോ ആൾകോ അങ്ങനെ
ആര് അതേ നമ്മള് ഒരുമിച്ച് കഴിക്കുമ്പോ അതിന്റെ ഒരു ഫീല് വേറെ തന്നെയ ഞാന് ഇവിടെ
ഫീലാണത്
ആ ഞാന് ഇവിടെ ഒരുമിച്ച് തന്നെയാ കഴിക്കല് രണ്ടു സമയത്തും.
ആഹ് നിങ്ങൾ നല്ലൊരു കുടുംബിനിയാണെന്ന് തോന്നുന്നു എന്നാ ശരിട്ടോ ആഹ് എന്നാ ശരി വെച്ചാ ഞാത്തിയേ